ഹലോ കേക്കണ്ടോ ആ കേക്കണ്ട്
ആ എന്താ വർത്താനം നല്ല വിശേഷം ചായ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല കുടിക്കണം
ടൈം ആവുന്നുണ്ടോ ഉള്ളൂലെ
ആവണുള്ളൂ വൈകിന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴാണ് ശരിക്കലും ചായ കുടിക്കല്
അതെയാ ആ ആ ഇവിടെയൊക്കെ അങ്ങനാ
ആ സമയത്ത് തന്നെയാണോ
അതെ ചായു ടിക്കാന് വൈകും ഭക്ഷണം ഉച്ചക്ക് ഭക്ഷണം കഴിക്കാ കുറ സൊ വൈകിയിട്ടാ അപ്പൊ ചായ കുടിക്കാനു നേരം വൈകും
വൈഗും
ഉം
ഇവിടേം അതെ ഉച്ചക്കും ചെലപ്പോ ഒരു മണി കഴിയും
അതെയോ എന്താ അവിടുത്തെ കാലാവസ്ഥയൊക്കെ
കാലാവസ്ഥ ഇപ്പോ ഇപ്പൊ ഇന്ന് രാവിലെ ഒരു എട്ട് മണിയോടെങ്കി നല്ല വെയിലാണ് ഇപ്പ
ആ ആ
വെളിപ്പ് പിന്നെരു മഴ പെയ്തായിരുന്നു
അതെ
ഉം
പിന്നെ നിങ്ങള്
മഴയൊക്കെ ഇണ്ടാ
ഇവിടെ ഇവിടെ വെയിലന്നെ മഴ രണ്ട്സ് സം മുന്നേ പെയ്തതാ ഇപ്പൊ രണ്ട ദിവസമായിട്ട് വെൽ തന്നെയ ഉള്ള
അതെ
ഉം
ഇവിടെ ഇപ്പൊ എനിക്ക് തോന്ന്ണ് മഴയൊക്ക ഇപ്പ വൈകുന്നേരം മാത്രം ഉണ്ടാവുള്ളൂന്ന് തോന്നാ
ആ ആ ആ അതെ നിങ്ങള് വൈകുന്നേരൊക്കെ പുറത്ത് പോയി ചായ കുടിക്കലുണ്ടോ
ആ ചെല സമയത്തു പോവു ചിലപ്പോ പോഉ. ഇന്നലെ ഒന്ന് ങ്ങനെ പോയായിര്ന്നു. ഇന്നലെ ന്നരു അമ്പലം വരേം പോയായിരുന്നു അപ്പൊ വന്ന വഴിക്ക് ഉടിച്ചായ്രു
ഹലോ
ആ ഹലോ
കേൾക്കുന്നുണ്ടോ?
കണ്ട്
ആ ആ
ഇന്നലെ വൈകുന്നേരം കുടിച്ചായിരുന്നു
അതെ
ആ പുറത്തുന്ന് മറ്റേ എണ്ട പാനിപ്പ പൂരിയഴിച്ചായിരുന്നു ഉം ഉം ഇപ്പൊ പൊറത്തത്ത ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കേടാന് കേക്കുന്നില്ലേ ഗ്രോസറി ഗ്രൂപ്പിലൊക്കെ ഓഫർ വന്നിട്ട് എം ഓഫർ വന്നിട്ടുണ്ടല്ലേ കേടായിട്ട് അപ്പൊ നമ്മൾ വിശ്വസിച്ച് കഴിക്കാനും പേടിയായിട്ട് ഇപ്പത്ത പക്ഷെ ഇപ്പ എല്ലാരും കൂടുതൽ അങ്ങനെ പൊറത്തുന്നാ കഴിക്കണത്
അതെ അതെ ഇപ്പ എല്ലാർക്കും പുറത്തു പോയി കഴിക്കുന്നത് അതൊരു രസായിട്ട് എല്ലരും കാണുന്നേ
ഇരുന്നിങ്ങനെ വൈകുന്ന ഇപ്പ രാവിലെ എന്തായാലും വീട്ടി കഴിക്കും പിന്നെ ഉ ഉച്ചക്ക്
അതുപോലെ പൊറത്ത് ഒരുപാട് ഷോപും വന്നിട്ടുണ്ടല്ലോ നല്ല ഓരോ ആംബിയൻസിൽ ചായ കുടിക്കുന്ന കുറേ ഷോപ്പ് പുകളേപോ
പിന്നെ ഇഷ്ടം പോലെണ്ട് അല്ല നമ്മുക്ക് അവിടെരുന്ന് നമ്മ ആയിന്ന് കഴിച്ചു പോണതനെ അറിയുല ഇത്രയും ഇതായിട്ടുള്ള രു ഇതായിരിക്കള്ളു
അതെ ന അത്രക്കും ഭംഗിയ ആയിട്ടായിരിക്കും ഒൽ അത് ചെയ്തു വെച്ചിട്ടുണ്ടാവ.
ചെയ്തു വെക്കണത് പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് പിന്നേം പിന്നേം പോകാൻ തോന്നും
അതെ ഒരു വട്ടം പോയാൽ പിന്നെ നമുക്ക് പുറത്ത് പുറത്തത്തെ ഫുഡിന്റെ രുചിയായാലും നമുക്ക് ഇഷ്ടപ്പെടും അവിടെ രുന്ന് നമ്മള എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോ നമുക്ക് എപ്പോളെങ്കിലും പുറത്തു പോയി കഴിക്കുന്നത് നമുക്ക് രസയി തോന്നും ഉം നമ്മള അപ്പ ചിന്തിക്കൂല നമ്മക്ക് ഹെ ഹെൽത്ത് തിന് നല്ലതല്ല
നല്ലന്നാ അതന്നെ പിന്നെ കൂടുതലും ഇങനോക്കലും മേ മന്തി സാധനങ്ങളൊക്കെ ഉണ്ടാ കൂടുതൽ ആൾക്കാര് കഴിക്കണ്ടുന്നത് ഉച്ചക്കത്താ ഫുഡ് നമ്മപ്പോളും വീട്ടിൽ ഇ വീട്ടില ഇണ്ടാക്കണതൊക്കെ കഴിക്കുള്ളൂ
ആ ആ അതാ ഏറ്റവും നല്ലത്
ആ
ക്ഷെ അമ്മക്കത് തോന്നൂലാ ആ മം തി അത് കഴിക്കുമ്പോ അതിന്റെ ത രുചി അറിയുമ്പോ പിന്നെ നമ്മക്ക് അതന്നെ കിട്ടണം
അത് തന്നെ അത് തന്നെ അങ്ങനെയാണ് നമു ഒരു അരികത്തെ കൂടെ പോയാ മതി
അതെ ഞമ്മക്കിപ്പോ പണ്ടുള്ള കാലം പോലെ അല്ലല്ലോ പണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും കഴി ക്യാൻ പുതിയ നമ്മള് കടേല് പോയിറ്റ് വാങ്ങി കയിക്കണം ഇപ്പൊ നമ്മള് ഓഡ്രെയ്താൽ അത് നമ്മളെ വീട്ടിലേക്ക് തന്നെ കിട്ടുവല്ലോ അ നമ്മുക്കൊരു മടി തോന്നിയാ മമ്മുക്ക് അങ്ങനെ അതെ നമ്മുക്കൊരു മടി തോന്നിയാ പ്പൊ വിളിച്ച് പറഞ്ഞാ ഓഡർ ചെയ്താ മതി പ്പ കൊറെ കാലം മാറിയല്ലോ പണ്ടുള്ള പോലൊന്നും അല്ലല്ലോ
തെക്കെല്ലാം സാഹചര്യം
ചോക്കുമ്പോ നമുക്ക് ശരീരം അന ങ്ങാണ്ടെന്നെ പണി എടുക്കാം
മിഷേൻ ഉ ഉ മിഷേത്തിലിട്ടാ
അതെ
പിന്നാണെങ്കില് എന്താണ് ഇപ്പ നിന്ന് വേണങ്കിലും ചെയ്യാലോ പണ്ടൊക്കെന്ന്ച്ചാ ഇരുന്നൊക്കെ വേണം ചേരണ്ടാനായിട്ട് തേങ്ങെ ചെരകാനേ
ആ ഇപ്പൊ അയിനൊക്കൊള്ള ഇത് വന്നീല്ലേ
എല്ലാം എന്നക്കെ പിന്നെ അത് മാത്രം മേടി റ്റിഡില്ല ഡാ
അതെ
അ അങ്ങന ഒരു ഇതല്ല നമുക്ക് വാടക വീടായതോണ്ട് നമ്മ തന്നെ കഴുക ബ
അതെ
പിന്നെ സ്വന്താട്ട് വീടൊക്കെ ആമ്പോ അങ്ങനെയൊക്കെ വല്ലോം വെച്ച് പിടിപ്പിക്കാ
ഉം നമ്മളതെങ്കിലും പത്രങ്ങ അതെങ്കിലും നമ്മള് ചെയ്യാ
ചെയ്യ പക്ഷെ എന്നിയിപ്പൊ യല്ല ഇപ്പൊ കൂടുതലും കൊറവാണ് എന്നാലും അങ്ങനെ വല്യ ഗുണോന്നു ഇല്ലാന്ന് അയ്നാത്ത് കഴിയാലൊന്നും
ഇല്ല ഇല്ല നമ്മള് കഴിക്കും പോലെ എത്ര ആയാലും ആവൂല്ല അമ്മള് പൊറത്തുനൊരു സാധനം വാങ്ങി അതുപയോ കഴിക്കുമ്പോം
പിന്നെ എന്താ അഴുക്ക് അത്പ തന്നെ ഇരിക്കും പിന്നെ അത് ക്ലീൻ ആക്കാ നടക്കണം
അതെ
അതിനെയ നല്ലതെ എള്
നാ അത് നമ്മള് നമ്മള് വാഷിംഗ് മെഷീനിൽ തിരുമ്പുന്നാണെങ്കിലോ അതിൽക്ക അത് ആാവുമ്പോൾ നമ്മള് ഇങ്ങനെ കറക്കി അത് നോക്കി ഇരിക്കണം നമ്മളിപ്പോ കല്ലുമ തിരുമ്പയാണെങ്കിൽ നമുക്ക് ഒറ്റതില് ഒറ്റതില് നമുക്ക് തിരുമ്പി എടുക്കാം നമുക്ക് ആറി ഏറ്റവും ഉണക്കിയെടുക്കാം ഇത അത് കറങ്ങിയ അതിന്റെ ബേക്കിൽ ഇങ്ങനെ പോയി കൊറെ സമയം അങ്ങനെ നമുക്ക് വേസ്റ്റ് ആകും
അ ശരിയാണ്ടാ ഞാൻ വിക്കപ്പോഴും അത് ഓർക്കും ഞാനിവിട ചെല നേരത്ത് വയ്യാത്ത സമയത്ത് അതിനകത്ത് കഴുകും
ആഹ ആഹ
ഇപ്പോൾ നമ്മൾ ഇടയിടക്ക് പോയി വെള്ളം മാറ്റി കൊടുക്കണം
ആഹ് നമ്മളിപ്പോ വെള്ളം അതില് തിരിച്ചിട്ടാല് വെള്ളം നിറഞ്ഞോന്ന് നോക്ക ക്കാം
അത തന്നെ പിന്നെ ഇത് കളയണം വെള്ളം ഇതാവുമ്പോ നമ്മ രണ്ട പ്രാവശ പം പി മൂന്നര ചൂരിയയിട്ട് വേണമെങ്കിൽ ഒന്ന് ഉണക്കാൻ മാത്രമായിതിനകത്തിടാം നമുക്ക്
ആ ഉണക്കുന്ന ആ തിരുമ്മുന്നതും നമുക്ക് സംഭവം പിന്നെ ഉ രാണ് പക്ഷെ നമുക്ക് എന്താ പറയാ നമ്മളിപ്പോ കല്ൽ രുമ്പെടുക്കാണ് നമ്മള ആ സമയം ലാഭിക്കും ഇങ്ങനെ അതിൽ നോക്കിയിരിക്കേണ്ടി ആവശ്യ
ഓക്കെയ അതെന്നെ ഇതിങ്ങനെ നോക്കി നോക്കി നോക്കി
എന്താണോ എളുപ്പ വഴി അതു മാത്രം നോക്കുള്ളൂ
ആ
ഇപ്പത്തെ കാലം പണ്ടുള്ള പോലെല്ല
അമ്മൻ്റെ അമ്മ ആയിരത്തി തൊണ്ണൂറ്റട്ട്
നിങ്ങടെ അടുത്ത് തന്നെ ഷോപ്പൊക്കെ ഉണ്ടോ ഫുഡോക്കെ കഴിക്കാൻ പറ്റിയെ ആ ആ
ആദ്യത്തണ്ടേക്കും
നിങ്ങ അടുത്ത് പുഴ, തോട് അങ്ങനത്തെ സംഭങ്ങളൊക്കെ ഉണ്ടോ
ഉണ്ടുണ്ട് തോടുണ്ട് എട്ട് കിട്ട് പിന്നെ പൊഴ അങ്ങനെ ആ വെള്ളത്തി കത്തി കഴാറില്ല
ആ ആ ആ
കാരണം എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇതൊക്കെ ഒഴുകി വരുന്നതാണ്
അതെ പക്ഷെ ഒരുപാട് പേര് അങ്ങനെ കുളത്തിലൊക്കെ പോയി തിരു മ കാണാം
അത് ഏതാ ഈ മറ്റേ നേരിട്ട് പുഴയിന്നൊക്കെ ഒഴുകി വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവൂലേ അഴുക്കൊന്നൂല്ലാത്തത് അതിരി കിക്കൊക്കെ നല്ല സുഖമാണ് കാരണം ഫ്രണ്ടിൽ ഇങ്ങനെ അവിടെ അവര് മുൻവശം അതന്നെ വെള്ളം ഇങ്ങനെ നല്ല സ്പീഡീന് പോണേന്റെ എടേൽ കൂടെ അവർക്ക് അവിടെന്ന് കഴുകയും ചെയ്യാം പക്ഷെ നമുക്കെന്നാ വച്ചാല് ഈ വന്ന് കിടക്കുന്ന വെള്ളം ചില സമയത്ത് ആ ഒഴുക്കിനങ്ങട് പോണതാണ്
എങ്ങനെ വെള്ളം കെട്ടി നിക്കാം അതിലെ വേസ്‌റ്റോ
അത് തന്നെ അപ്പൊ ആ ഒഴി ക്കിന് ഒരു സമയത്ത് ഒഴുക്കിനി മാത്രേ അങ്ങനെ പോവുളളൂ പിന്നെ നന്നായിട്ട് മഴ പെയ്യുമ്പോ ഒരു മാതിരികലങ്ങിയതായിരിക്കും കലങ്ങിയതായിരിക്കും
അതെ ആ അപ്പൊ അതിലിപ്പോ നല്ലത് നമ്മള് വത്തം നിങ്ങക്ക് കുടിവെള്ളമൊക്കെ ഇണ്ടാവലുണ്ടോ വേനൽ ക്കാലത്തൊക്കെ വെള്ളം കിട്ടാറുണ്ടോ
വെള്ളം ഇപ്പ എന്തെങ്കിലൊക്കെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പണിയണ സമയത്തൊക്കെ ഒന്നും കിട്ടാറുണ്ടായില്ല കഴിഞ്ഞ കഴിഞ്ഞ മാസം സമയം എന്തോ പൈപ്പങ്ങോ പൊട്ടിയിട്ട് അത് പണി നടക്കണ കാരണം നാലഞ്ചു ദിവസം വെള്ളം ഇണ്ടായിരുന്നില്ല
ആ നിങ്ങള് വേനൽക്കാലത്തും ഒക്കെ വെള്ളം തന്നെ അല്ലാണ്ട് കിട്ടുവാരിക്കും അല്ലേ
ആ പിന്നെ എന്നിട്ട് മഴ വെള്ളമാണ് മഴക്കാലത്ത് ആ മഴ പെയ്ത സമയത്ത് ഇതിനകത്തൂന്ന് വെള്ളം പിടിച്ച് വച്ചാണ് അകത്തോട്ടൊക്കെ ഉപയോഗിച്ചിരുന്നിരുന്നത്
ആ
ഇപ്പം നന്നായിട്ട് വെള്ളം കെർണ് ണ്ട് വെള്ളം ഇല്ലാണ്ടെ പ പിന്നെ ഒന്നരാടോട്ടീന് വെള്ളൂടാ
വെള്ളക്കെ ഇല്ലാണ്ടാവുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് അറിയാം, നമുക്കിപ്പൊ എന്ത് ചെയ്യണെങ്കിലോ വെള്ളം അത്യാവശ്യല്ലേ.
ത് എന്ത് ചെയ്താ ഇങ്ങനെയാണ്, എന്ന് വെച്ചാല് നമ്മ ഈ ഈ പിള്ളേരൊക്കൊള്ളാരണം വെള്ളം പിടിച്ച് വെക്കും, അപ്പ തന്നെ അവര് പോകും അത് ഒന്ന് ബാത്റൂമി പോയി അടി വെക്കും, ആ വെള്ളം തീരും.
ആഹ്
പിന്നെ നമ്മ കൊണ്ടേ ഒഴിക്കുമ്പോ നമ്മ പിന്നെ ജീവിക്കാൻ പറ്റൂലാന്ന് പറഞ്ഞ് കൂട്ടാണ് ഇപ്പൊ വെള്ളോല്ലാതെ
എന്നാ ഓക്കേ ട്ടോ
ആഹ്